ഹലോ ആഹ് എന്തർത്താനം നല്ലത് ഉം ചായോടിച്ചോ
ഇല്ല ചായടിച്ചിട്ടില്ലാ ഉണ്ടാക്കിയച്ച്യണ് മോളെയ്താണ് അപ്പൊ അത് കയ്യട്ടേ വിചാരിച്ചങ്ങനെനിക്ക
ആഹ് ആഹ് ആഹ് ശരി എന്താ കടി
ഇന്ന് ബേക്കറിയാണ് ഇന്നല ഉണ്ടാക്കിന്നു അപ്പൊന്നും കൂടി ഉണ്ടാക്കണ്ട വിചാരിച്ചു
ആഹ്‌ എന്നുണ്ടാക്കോ
എന്നൊന്നും ഉണ്ടാക്കൂല എടക്കടക്ക് ഒന്നരാടം രണ്ടരാടം ഒക്കെ ഹ്‌ ഹ്‌ ഏ അങ്ങനെന്നുല്ല എന്തെങ്കിലും വേണം കടി അത്‌ ബേക്കറി ആയാലും വേണ്ടില്ല
ആഹ് കടിവാണം ആഹ്‌ ആ അതെല്ലോടത്തും അലോത്തുംങ്ങന്നെ കടി നിർബന്ധ ഉം ഉം ആ ആ ആഹ് അതന്നെ മക്കളെത്രാളുണ്ട്
രണ്ടാള്ണ്ട്
ഏ മോളോ മോനാ
ഫസ്റ്റത്താള് മോള മോനാണ് പിന്നെ മോളാണ് എന്തൊക്ക ആ അത് ഏ വല്യകുട്ടി മൂന്നിലാണ് ചെറുത് യു കെ ജി അവിടേ
ഇവിടെ മൂന്നാള് ഉം വലുതഅഞ്ചില് രണ്ടാമത്തോള് ഏ ഇല്യ രണ്ടാമത്ത് അങ്കലവാടി പോവാ ചെറുത്പ്പോ രണ്ടു മാസായിട്ടൊള്ളു
ഇത്രായിട്ടൊള്ളൂ പ്രസവിച്ചെടക്ക
ആഹ് ആക്കെ കഴിഞ് നീച്ച്ക്ക്‌ണ് ആ ആഹ് ആ്ക്ക പിന്നൊക്കെ കണക്കന്നെ ഫസ്റ്റ്തയ്നല്ലേ മ്മൾ മൂന്നാസൊക്കെ കെട്ക്കാ പിന്നൊക്കെ സ്കൂളും മദ്രസായാല് കെടത്തൊക്കെ കയ്യൂലെ അതന്നെ ഞാനഅയമ്പത്തിമൂന്നായപത്തിന് പോയി ആഹ് ന്റെ വീട്ടിതന്നെയിന് ഞാപിന്നെ അയമ്പതിമൂന്ന് ദിവസായ്പ്പത്തി പോയി മോന്ക്ക് സ്കൂള്ണ്ട് അപ്പൊ ഓനവടെ നിക്കൂല്ല അപ്പൊ അങ്ങനെ പോയി
ആ ആ
ഓലൊക്കെ സ്കൂളും മദ്രസുണ്ടായ പിന്നേ ഇമ്മാരില്ലാതെ നിക്കൂലല്ലോ ഹമ് ചെറുത് മോള് ഒരു മോനും രണ്ട്‌ മോളും ഉം
ന്നിട്ട് ചായോടിക്കോ കഴിഞ്ഞോ
ആ ഇല്ല്യാ
ഫുഡ് ഹ്‌ ഫുഡൊക്കെ ഹെ ഹേ പ്രസവിച്ചെടുക്കണ ഫുഡൊക്കെ കഴിക്കോ പ്പളും
ഏഹ് ഇല്ല്യ അഒന്നും ഇല്ല്യ ആക്കെയ്ഞ് ഇപ്പവടെത്തില്ലേ ഇഞ്പ്പോഅഒന്നുണ്ടാവൂല്ലലോ
ആഹ്
ക മ്മളെ വീട്ടിലാവുമ്പളല്ലേ എത്യാ പിന്നെ പണി കാര്യങ്ങളൊക്കെ എല്ലല്ലാ എല്ലാ കൂട്ടത്തിലന്നെ ആഹ് ഇങ്ങള് വേറേ
ആഹ്
ഉം അങ്ങനൊക്കെ ആവുമ്പോഴല്ലേ ത് ഒറ്റ കൂട്ടത്തിലാകുമ്പോ പിന്നെ നമ്മള് ആ ശ്രദ്ധിക്കൂലല്ലോ ഉം ഉം ഹസ്ബൻഡ് ഇവിടില്ലേ
ആണ്ടേ
ഏ എന്ത് ജോലി ഇവിടെ നാട്ടില് ജോലിയാ
ആ കോഫി ഷോപ്പിലാണ്
ഏയ് ഏ ശരി വീട്ട് പോയില്ലേ
ആഹ പോ പോവുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞല്ല അയിന്റെ മുന്നത്തെ
ആഹ് ഏഹ്
ഇഞ്ഞ് അടുത്താഴ്ച എല്ലാഴ്ചൊന്നും പോവൂല
പിന്നെ നമ്മളെ ഇഷ്ടത്തിന് പോവല്ലോ നമുക്ക് തോന്നുമ്പോ പോവാല്ലോ ഉം ആഹ് ആ അതന്നെ അല്ല ഒറ്റ
ഉം നമ്മുടെ ഇഷ്ടത്തിന് പോവും പോരും ഒക്കെ ചെയ്യാ ആരോടും ചോദിക്കും പറയൊന്നും വേണ്ട ന്നാലും ലും ഹസ്ബൻഡന്റെ സമ്മതം വേണം ഓല് സമ്മയിക്കണം
ആ വീട്ടുകാരൊക്കെ ഇണ്ട്
വീട്ടില് ഉം ഇവിടെ അതോ ഇന്റെ വീട്ടിലോ അവിടെ ഞാനും മക്കളും ഓലും
ഏഹ് ഏ അവിടെ നിങ്ങളെ വീട്ടിലോ
ഇന്റെ വീട്ടില് എനിക്ക് മൂന്ന് കാക്കുവാളുണ്ട് ഒരു ഏട്ടത്തി ഒരു അനിയത്തി നാത്തൂന്മാരുണ്ട്
ആഹ് അയ് ശരി
മക്കളൊക്കെ ആയിട്ട്
ഏഹ്
പിന്നെ എന്താ മഴ ഇണ്ടോ ഇന്ന് ഉം ഉം ഇണ്ട് ഇപ്പൊന്ന് ചോർന്ന്ണ് ഇപ്പ കൊർ ച്ചേ രായിട്ട് ചോർന്ന് ഉം ഇപ്പന്ന് മു റ്റ ക്കൊന്ന്
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊന്ന് എല്ലാം മൂടി കെട്ടീണ് ക്ക്ണ്ടല്ലോ ഇഞ്ഞ് അടുത്ത് പെയ്യാൻ ആഹ് ഇവിടെ ക്ക്ണ്ട് ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലേനി ഇന്ന്‌ അയിനും മാണ്ടി നല്ല മയാണ് ആഹ് നല്ലേന് വെള്ളം ഉണ്ടോ ആഹ് വള്ളം ഇണ്ടോ
ആ വെള്ളം ഇണ്ടേ ഞങ്ങളുടെ കൊയലാണ് അപ്പൊ പിന്നെ ബള്ളതും ഇല്ലാത്തതൊന്നും അറിയില്ല പൈപ്പ് തിരിച്ചാ വെള്ളം വരും
ആഹ് അതാണ് ആഹ് ഹേ
ഹേ ഇല്ലാ അതായിട്ടില്ല വേനൽക്കൊക്കെ ഇണ്ടായീന്നു കലക്കാണ് കൊയൽ വെള്ളായിട്ടേ നല്ല കലക്ക്ണ്ട് വെളളം കുടിക്കാന് അടുത്ത വീട്ടിന്ന് അവിടെ വട്ടക്കിണറാണ് അപ്പ ഉം അല്ല മുക്കല്ല ഓള് ന് ട്ടെ പൈപ്പ്ക്ക് ഇങ്ങനെ ഡയറക്ട് എടുക്കാണ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആയ് ശരി ഏഹ്
പിന്നെ അവിടെ പുഴേം തോടൊക്കെ ഉണ്ടോ എടുത്ത് മഴക്കെ ഇല്ലല്ലേ ഇല്ലല്ല മഴക്കാലാവുമ്പോ ല്ലേ നല്ലോണം അടഞ്ഞ് മഴ പെയ്യുമ്പോ അത് പേടിയാണ് പറിം
ടിയാണ് ഹാ അന്നും ഇല്ല ഇവെടെ അടുത്തൊന്നുല്ല
ഉം
കൊറച്ച് വിട്ട്ക്കോ ക്കണ്ട്. പിന്നെ നമ്മളെ ചുറ്റുവട്ടത്തൊന്നും ഇല്ല്യ. ഉം ഉം ആഹ്
അതോണ്ട് മ ക്കക്ക് നീന്തലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറീലാറ്യാ.
അട്ത്തൊക്കെ ഇണ്ടാവുമ്പൊ ഓല് പോവും.
പിന്നെ എന്താ പരിപാടിന്നിട്ട് മോള് ഒറങ്ങാ?
ആഹ് ഒറങ്ങാ.
ഏഹ് എപ്പളും ഒറങ്ങോ കരച്ചില്ണ്ടോ. ഉം
വല്ലാതില്ല.
ഏഹ് രാത്രിക്ക് ഒറങ്ങൂലേ വേറെന്തെക്കെ ഇന്നിട്ട് പിന്നെ വീട്ട് പോയീന്നിലേ ആഹ് എന്നാങ്ങള് വന്നത് നാപ്പതയ്ഞ്ഞ്ട്ടോ
ആഹ് അയ്മ്പത്തി മൂന്ന്
അൻപത്തി മൂന്ന് ആഹ് ആ പിന്നെ പോയീന്നിലേ?
ആഹ് പിന്നെന്ന് പോന്ന്.
ഏഹ് ആ പ്പൊ വീട്ടിലാണ്.
ആഹ് ഇപ്പ വീട്ടിലാണ് നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പൊ അയിനം വാണ്ടിയാണ്ടങ്ങനെങ്ങനെ നാളെ സ്കൂളും മദർസും ലീവാക്കാച്ച്ട്ടാ അപ്പൊ ഇന്നങ്ങനെണ്ട് പോന്നതാ.
ആഹ് ആഹ്
ഒരു പൊതി കയ്യൂലഞ്ഞി മഴെക്കെ ആണെങ്കില് പ്രയാസാവൂലേ ആഹ് നാ ആഹ് ആഹ് നാളെ കല്യാ ആഹ് അഹ് നെ പർഞ്ഞ് കുട്ട്യാളെ സ്കൂള് സൊക്കെ ലീവാണെ ദിവസാ ഉം അപ്പൊ പിന്നെ ഹസ്ബന്റ് നാട്ടിലില്ല അപ്പൊ അങ്ങനെങ്ങട്ട് പോന്നു പിന്നെ ഉം
ഇഞ് ഏ ക കല്യാണം കഴിഞ്ഞാ പോവായി
ആഹ് നാളന്നെ പോവും നാളെ ഒന്ന് ലീവ് ആയോണ്ടേ നാളെന്നെ പോവും.
ആഹ്
പോയിട്ട് ഇതരെ വന്നിട്ടില്ലെനു ഒരു മാസം പോലും ആയി പോയിട്ട് പിന്നെ വന്നിട്ടുല്ലേനി അപ്പ അങ്ങനെ അങ്ങനെ വന്നതാ
ആഹ് എങ്ങനെ പോകും ലെ മദ്രസ ഉണ്ടാവുമ്പോ ഓ സ് സ്കൂള് ഇല്ലെങ്കി മദ്രസ് മദ്രസ് ഇല്ലെങ്കി സ്കൂള്
ങ്ങനെ ഓരോന്ന്ണ്ടാവും ഇഞ് പ്പോ ഓണപ്പൂട്ടാണ് അപ്പ അതില് മദ്രസ് സ്കൂള് മദ്രസ ഇണ്ടാവും സ്കൂള് ഇണ്ടാവൂല ആഹ് മദ്റ മു ഹാ ലീവ് തര്ആണെങ്കി അപ്പൊ പോവാ ആഹ് പിന്നെ നോമ്പിന് മദ്രസ ലീവാ അപ്പൊ പിന്നെ അന്ന് സ്കൂളുണ്ടാവും. ഹ് ഹ് അതാണ്
മക്കള് സ്കൂൾ പോവലു തുടങ്ങിയാല് വീട്ടുമക്കക്കെ അത് വരയെല്ല പോക്കെ ഇണ്ടാവൂ.
പോക്ക് ആ അതൊരു ക് ആ ങ്ങെണ്ടാവുള്ളൂ അതാണ്. പിന്നെ ഒരു ദിസത്തിനൊക്കെ പോവാം പിന്നെ ഒരു ദീസത്തിന് പോണ്ടേന്നു വച്ചിട്ട് മുതലാവില്ലാന്ന് വച്ചിട്ട് പോവൂല്ല.
ലാ അങ്ങനെയൊക്കെ വിചാരിക്കും കൊറെ ദൂരൊക്കെ ആണെങ്കിലേ കുട്ടികളായിട്ട് പോകുമ്പോ പോകേണ്ടി വരും
ഇനിക്കൊക്കെ കുറച്ച് ദൂരം ഉണ്ടേനു. അപ്പൊ അതേ മതി ഇതൊരു വ്യാഴായ്ച പോയി വെള്ളിയാഴ്ച പോന്റെ വെച്ചിട്ട് ആ പോരുംല്ല ട്ട് പോ സ്കൂട്ട് വന്ന് പോന്ന് പിന്നെ പൊതുവിളത്തി
ഉം അതെന്നെ ഉം
പിന്നല്ല ഇ കുലാ അതിലെയുള്ള നത്തക്കെണ് ആ
അനിയത്തി
അനിയത്തിയില്ല ഏട്ടത്തിണ്ട് ഓള് വന്നിട്ടില്ല ഒരു നാത്തൂനും ഉണ്ട് ഉമ്മീ ഉ
പിന്നെ മക്കളൊക്കെ ഉണ്ടാവൂലേ
ആഹ കളക്കണ്ട് ഉ ആഹ് ആങ്ങൾക്ക് രാണ്ടാള്
ആഹ
ഒരാണ് ഒരു പെണ്ണു
ആഹ
ഉം പിന്നെ എന്തൊക്കെയ
ഉ എന്തൊക്കെ
രാത്രിയൊക്കുള്ള ഫുഡൊക്കെ ആയോ ആഹ ആഹ അല്ല കളിയാപ്പോ കൊറേദിവസത്തിന് ശേഷം കാണല്ലേ കുട്ടിയുണ്ട് പിന്നെ ആ ആ ഓ ആഹ എനക്ക് ഭയങ്കര കാര്യാണ്
ഉം നല്ല കാര്യായിരിക്കും കുട്ടിയൊക്കെ അതിന എങ്ങനെ കേളു ഇപ്പൊക്കാര നാത്തൂനും കുട്ടിയണ്ട് ചെറുത് ആ ആയിക്കൂടെ ചിരിക്കാനും ആ കാട്ടികുട്ടാനൊക്കെ
ആഹ ആ ശത ആ പററി വേണ്ടല്ലോ വിലക്ക അങ്ങനെ തന്നെ ഒച്ചയുണ്ടാക്ക ആ തുടങ്ങിയിരിക്കണേ ആ അപ്പൊന്ന ഉൽക്കല്ലാത്തൊരിതല്ലേ
ഉം നല്ല രസല്ലേ കുഞ്ഞു മക്കളത് കാണാനല്ലേ
ആഹ അതന്നെ നിനക്ക് എത്ര നാത്തൂന്മാര രണ്ടാളോ
ആ് എനിക്ക് രണ്ടാള്
ഏയ് നിങ്ങളെ കോള ഇങ്ങ എത്രണ ഇണ്ട്
ഇനി കൊറച്ചണ്ട് വേറെന്തൊക്കെ ഇപ്പൊ പൊറത്തന്ന് ഉം പൊറത്തൊന്നും പിന്നെ പോവല് ഉണ്ടാവില്ലല്ലേ കുട്ടി
യം ഇല്ലയ ഇല്ലയ അവിടെ പോണ് ഹുസ്ബൻഡും ഇല്ല്യ ലും പോയി പിന്നെ നിങ്ങള് പോലുണ്ടോ
ആഹ് ഞങ്ങള് ഇടക്കൊക്കെ എപ്പോഴോങ്കിലുമൊക്കെ കൊറെ കുടുംബ പോവും എന്നാ കേട്ടോ
ഓക്കെ ശരി